ഹലോ
ഹലോ ആ ആ ആ
ഇന്നില്ലേ
ആ കേൾക്കണ്ട്
ആ ഇന്തേ സുഖാണോ
സുഖാണ്
ഉ എന്തൊക്കെണ്ട് വിശേഷോ
നല്ല വിശേഷങ്ങളാണ് പിന്നെ അ അ അ
അതെയാ
ഹലോ
എലോ
എന്തെ ആ
ആ ഇപ്പൊ കേൾക്കാ
ആ ത് റേഞ്ച് പോവാന്ന് തോന്നണ്ട് ആത്തേക്ക് കേറുമ്പോ
ആ ഉം അടെ മഴയ്യിണ്ടാ
എങ്ങനെ മഴ ഇന്ന് ഇപ്പോ ഏഴ് മണിക്കൊരു മഴ പെയ്ത്
അ ഉം ഇപ്പ ണ്ടാ
ഇല്ല ഇല്ല ഇല്ല ഇപ്പൊ വെയിലായി തുടങ്ങി അവിടെ
ആഹ് വെയില് തുടങ്ങിയിട്ട്. മഴ കൊറച്ച് തോർന്ന് ഉം.
രണ്ട് മൂന്ന് ദിവസായിട്ട് നല്ല വെയില് ആയിരുന്നല്ലോ.
ആഹ് അതെ അതെ ഉം പിന്നെ. പിന്നെ ഞാന് ഭർത്താവിന്റെ വീട്ടിലുണ്ട്. ആഹ് ആഹ് ഭർത്താവിന്റെ ബാപ്പ മരിച്ചിട്ട് രണ്ടു വർഷായി. ഉമ്മയുണ്ട് ഇവര് അഞ്ച് മക്കള് മൂന്ന് ആൺ മക്കളും രണ്ട് പെൺമക്കളും. പെൺമക്കളെ കെട്ടിച്ചു വിട്ട് മു ആഹ് ഫസ്റ്റ്. ഉം ആദ്യത്തെ ഏട്ടന് രണ്ടാമത്തെ എന്റെ ഭർത്താവ് മൂന്നാമത്തെ അനിയൻ. എല്ലാർക്കും മക്കളുണ്ട്.
ആഹ്
ഉം
അല്ലെ
ആഹ്
ഉം എല്ലാർക്കുണ്ട് ആഹ് ആഹ് എല്ലാരും കൂട്ടത്തിൽ തന്നെയാ.
ആഹ് ഒന്നിച്ചിട്ട് തന്നെയാ.
ആഹ് ആഹ്
ആഹ് നിങ്ങളെ വീട്ടിലോ.
ഇവിടെ വീട്ടില് ഞങ്ങള് ഞാനും മൂന്ന് മക്കളും മാത്രയുള്ളൂ, ഇക്ക പുറത്താണ്.
അതെയോ
ഞങ്ങള് വീട് വെച്ച് താമസിക്കാൻ.
ഏഹ് മക്കളെല്ലാം ഉറങ്ങുന്നുണ്ടാവുല്ലേ ഇന്ന് ലീവ് അല്ലേ.
ഒരാൾ ഒരാൾ ഉറങ്ങവായിരുന്നു, എണീറ്റിപ്പോ മോൻ പോയി മോൻ വർക്കിന് പോയി നമുക്ക് അത് വലുത്.
അതെയോ ആഹ് ആഹ്. ഏതാ സ്ഥലം
കൊളത്തൂര്
ഏഹ്
കൊളത്തൂര്
അതേയോ ഞാൻ കാസർഗോഡ് ഉം ഹും
ആഹ് സംസാരം കേക്കുമ്പോ അറീണ്ട് യൂടൂബ് യൂട്യൂബില്ങ്ങനെ കാണാ
എല്ലാരും പറയുന്നു സംസാരം കേക്കുമ്പന്നെ ന്നെ മനസ്സിലാന്ന് കാസർഗോഡ് കാരിയെന്ന്
അതെ അത്‌ ഭയങ്കരൊരു ഫീലാണ്
അതെ ഭയങ്കര രസാട്ടൊ കേക്കുമ്പോ ഏഹ്
മറ്റതുണ്ടല്ലോ അത് എടക്കെടക്ക് കിട്ടും അത് കേക്കും ഞാനേയ്
യ്യാ ആ ആഹ് അങ്ങനെയാൺല്ലേ ജോലിയൊക്കെ കഴിഞ്ഞാ
രണ്ട് ഇൽ ഇല്ലല്ല്യ ഇന്ന്പ്പോ നോമ്പായതുകൊണ്ട് അവിടെ കിടന്നിട്ടെയ് ഇപ്പൊ ഏഴരക്കാ എണീറ്റത്. മോന് ചായിം കടിം ണ്ടാക്കിക്കൊട്ത് ഓന് നോമ്പില്ല
രണ്ട് നമ്മള് ഇന്നലീം നോമ്പ്ടിച്ച് ഇന്നും നോമ്പ്ടിച്ച്
ആഹ് അതെ ഞാനും പിന്നെ ഉം ഇന്ന് ഇന്നെന്താ സ്പെഷ്യല് നാട്ട്ക്ക് സ്പെഷ്യലൊക്കെണ്ടാന്ന്
ഇന്നലെ സ്പെഷ്യല്ണ്ടാക്കീന്ന് സമൂസ ഉള്ളിവട പിന്നെ ചക്കണ്ടായിര്ന്ന് ആ ചക്കന്റെ അട ചുട്ട് അങ്ങനെ നിങ്ങളോ
ആഹ് ഞങ്ങളിന്നലെ ബിരിയാണിണ്ടാക്കി
ചക്കേന്റെ സീസണായതോണ്ട് പിന്നെ മിനിയാന്നൊരു കു ട്ടി വിളിച്ചിട്ടാമ്പോ എന്തോ ചക്കന്റെ കഥ പറയുമ്പോ ച ബിരിയാണിയാന്നു ചോയിച്ച് കപ്പബിരിയാണി ഇണ്ടാക്കുന്നേ പറമ്പോ ചക്കബിരിയാണിയാ അതൊരു തമാശായായിട്ട് മാറി പിന്നെ കൊറെ എന്തെല്ലോ പറഞ്ഞു പിന്നെ പയ്യേ ഇ
ഞാൻ നോക്കുമ്പം ബിരിയാണി പോലെ തന്നെ വെക്കണതാണേ
ആഹ് പിന്നെ ഞാൻ യൂട്യൂബില് നോക്കിട്ട് ചക്കബിരിയാണി ഇണ്ട് സംബവം
അപ്പോ ശെരിയായി അല്ലേ
അപ്പോ ശെരിയായി
ആഹ് എല്ലാ രണ്ടാള് വീടും കാ സർഓടന്നേ
എരെ എന്റെ ഭർത്താവിന്റെയാ ആഹ് അതെയതെ ഭ കാസർഗോഡ് അന്നെ
ഉം ആഹ് രണ്ടൊരു ജില്ല തന്നെ ഉം അ ത്ത അധികം ദൂരം ണ്ടാ
എന്ത് കൊറച്ച് ദൂരം എന്റെ എന്റെ വീട്ടിലേക്ക് ഉം ഉം
ഇപ്പം സ്കൂള് മാസം ഇന്ന് രണ്ടിസം ഒഴിവ് അല്ലേ പോയിലാ
ആഹ് പോയിട്ടില്ല ഇന്നലെ ഇണ്ടാരുന്നു സ്കൂള് ഇന്ന് മാത്രേ ഇല്ലാത്താ മദ്രാസ രണ്ട് ദിവസം ലീവ് ഉണ്ടായി ഉം
സ്കൂള് നാളെണ്ടു ഇന്നത്തെ പകരം നാളെടുക്കണ്ട് ന്ന് പറഞ്ഞ്
ആഹ് അതെ അതെ സ്കൂളില്ലാ ഉം പിന്നെന്തേ ഉം
അങ്ങനെ രണ്ടീസം ലീവ് സ്കൂളും മദർസും ഒന്നി
ആഹ് ഇനി തിങ്കളാഴ്ച മുതല് തൊടങ്ങുന്നാണ് പറഞ്ഞത്
ആഹ് ആഹ്
അത് വരെ സ്കൂളില്ല മദ്രസല്ല ഉം ഹും പിന്നെന്ത് ഏഹ് പറഞ്ഞോ ഉഹും എത്രാം ക്ലാസ്സില് പഠിക്കുന്നെ മക്കളല്ലാം
മോന് ഇരുവത്തിമൂന്ന് വയസ്സായി അവന് വളാഞ്ചേരി മൊബൈലും കടയില് ഉം മോള് പത്തൊമ്പത് നിക്കാഹ് കയ്ഞ്ഞ്
അതെയാ ആഹ് കല്യാണത്തിനൊക്കെ വെരാ
ഇൻഷാ ഓക്കെ
ന്നാ
ഇല്ല്യല്ല്യ ഇവടെ ഇക്കാക്ക് അത്ഒന്നും ഇഷ്ടല്ല്യ.
അതെയാ നമ്മള് ഈ കാസർഗോഡ് അങ്ങനെയാ അഞ്ചൂസം മുമ്പേ തൊടങ്ങി എല്ലാ കൽ മഞ്ഞക്കല്യാണം
അതെ അതും ഇവര്ക്ക് ഇഷ്ടല്ല്യ പിന്നെന്താ അരിക്കുത്ത് കല്യാണം
ആഹ് അരികുത്ത് എല്ലാം ഉണ്ട് ആഹ് ഉം
ഇവിടെണ്ട് ചിലയിടത്തൊക്കെ ഉണ്ട് ഉം നടക്കണ്ടത്തൊക്കെ കണ്ട്
ഇവിടത്തെ കല്യാണല്ലാം കാണണ്ടായിന്നെ നിങ്ങള്ടെ
ആഹ് ആഹ്
കാസർഗോഡ് ഒരു വ്യത്യാസ ഒരു കല്യാണ അല്ല ഒരു വേറെ തന്നെ ഉം അതന്നെ
അവിടെ എന്താ ചൂട് കൂടുതലാ
ഇല്ല ഇപ്പൊ മഴയല്ലേ ഇപ്പ മഴയ ഉ മഴ ആയതൊണ്ട് കൊറച്ച് ഭയങ്കര ചൂടായിരുന്നു ഇവിടെ
ആ അങ്ങനെ പറഞ്ഞ കേട്ടിട്ടണ്ട ഞന്ന് പറഞ്ഞു കാസർഗോ പൈക്കൊന്ന പോയിട്ടില്ല അവരെ സംസാരം കിട്ടില്ലാര പറഞ്ഞ ഞങ്ങൾങ്ങെ എടുക്കുന്നൊക്കെ ടൂർ പോവുമ്പളേ
എങ്ങട്ട പോേരന്താ ആഹ എങ്ങട്ട് വരുന്നോ നിങ്ങള് വന്നാ എന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യ ആ
എല്ലാരും സംസാരൊക്ക ഒന്ന് കേൾക്കാന അങ്ങനെ
സംസാരം കേക്ക ആ്രണ്ടാക്ക ഒന്ന് വിളിച്ചാ മതി കൊറച്ച സമയം സംസാരിക്ക
ഉ ഇക്കക്കെ എന്താ ജോലി പറഞ്ഞ
അ ഓഫീസിില് ജോലി ഏ അബുദ് അബുദാബി
അബുദാബിയില് ആഹ ഇല റാസില കഴ
ഉം അതെയാ
ഉ യു എ ന്റെ ഒരു മൂല
ആ അതെ
അങ്ങനെ പോയിട്ടുണ്ട അബതാവിി പോയിട്ടുണ്ടാ
ഇല്ല പോയിട്ട പോണം ഉ ആ ലീവില്ല പോണ എന്ന ലീവ്ല്ല ഒന്നര വർഷം കഴിഞ്ഞിട്ട് മറ്റേ വന്ന പക്ത ദിവസേ ഉണ്ടാവും കഴിഞ്ഞ മാസം രണ്ടാം തീയതിക്ക് പോയത് അത്രേ ഉള്ളു അതുകണ്ട് എന്തായാലും പോണം ഉ ഉ ആ അത അവർക്ക് സ്വന്തായിട്ടാണ് അവിടെ ജോലി അപ്പൊ ലീവ് അവരെ എടുത്തിട്ട് വുന്ന
ആ്ന്നാ ഇടക്ക്ൊന്നും അവിടെ പോയിന്നാ മതിയല്ലോ വൊക്കേഷനിന്റെോടെ പോയാൽ മതി
ആയാ പോത്െ ഉ അതെെ അതെ അതെ ഉം അതെയാ ഉ ഉ അതെ ആഹ പിന്നെന്ന ഉം ഉ പിന്നെ എന്താ ഉ പറഞ്ഞോ
അടുക്കള ജോലിന്നൊക്കെ കഴിഞ്ഞാ
ഇല്ലപ്പൊക്കനി കഴിഞ്ഞിട്ടില്ല ഞൻ അലക്കാനിട്ടിട്ടേ വരുമ്പാണ് വാട്സപ്പ് നോക്കിയ അപ്പൊ ഫ്രീ ആണെന്ന് കാണിക്കുന്നത് നിങ്ങളാ
ആഹ ആ ആ ശരി ഉ ഞൻ ഒന്നരട മെഷീൻ ഇടലണ്ടോ ഉം അ
നോമ്പല്ലേ ഉ നിങ്ങള അങ്ങനെയാണ് അ ഞാനും ഇത് അന്നരാട വണ് ഇലിക്കല്
ആഹ് ആ് ആ മോളത ഹടിക്കല തുൊറക്കലൊക്കെ മോള് തയ്ിക്കും പിന്നെ ബാക്കിയുള്ള ജോലി എനക്ക ഉണ്ടാവ അവിടെ പോകണ നുമുക്കക്ക്െ ആക്ക കഴിച്ചിട്ടുണ്ട് പോവാ ഇ ഇ രീവ എടുത്തി പോള
അതെയാ ഉം ഉം പിന്നെ അത്തായത്തിനെല്ലാം എന്താ ഇങ്ങക്ക് നാല് മണിക്ക് എണീറ്റില്ലേ? നിങ്ങളെ നാല് മണിക്ക് എണിക്കാറല്ലേ? നോമ്പിന്റെ സമയത്ത്
മൂന്ന് മണിക്കായി
അതെ. എന്താ കഴിച്ചത് ഏ...
വെള്ള്യഴ്ച രാവും മുഹറം പത്തൊക്കെല്ലേ
ആഹ് ആ അത് ശരിയാ ശെരി ഖുറാനൊക്കെ ഒതാനല്ലേ
അതെ ഉം ഇന്ന്പ്പൊ ഇന്ന് പ്രാർത്ഥനക്ക് ഉത്തരകിട്ടണ ദിവസല്ലേ ഉം എല്ലാർക്കും ഇന്ന് ദുആ ചെയ്ത് അല്ലെങ്കിൽ നാലു മണിക്ക് എണിക്കും ഇങ്ങനെ സ്പെഷ്യല്ള്ള ദിവസൊക്കെ മൂന്ന് മണിയാവുമ്പോ എണീ
അതെ ആ ആ ഇങ്ങനെ ആ ഉ ഉം
അപ്പൊ രാവിലെ ഒന്നുകൂട്യൺ ഒറങ്ങി
അതെയാ
ഇന്നട്ട് ഇപ്പ എത്രായി വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷായി
കല്ല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് വർഷായി
ഒമ്പത്
ഉം എ മൂത്ത മൂത്ത് എന്ത്‌ മുപ്പത്ത് വർഷയാ
വയ്യറിയാ
അതിയാ ഐ അവ ഇൻക്ക് മൂത്ത കുട്ട്യേള് രണ്ട് എറട്ട കുട്ട്യേള് രണ്ടാമത്തെ ഒന്നര വയസ്സായി മൂന്നാൺകുട്ട്യേള് ആ
ആ ആ
മൂന്നാൺ കുട്ട്യേള് അഞ്ചാം ക്ലാസ്സില് പഠിക്ക്ണ് മൂത്തവര്
മൂത്തവര് രണ്ടാളും
പത്തയ്സ് ല് കല്യാണം
ആഹ എന്റെ പതിനഞ്ചില് അതെ ഇപ്പ അങ്ങനൊന്നുൽ
അതെ ഉം അതെ പിന്നെ ന്തെ
ട്ടോൾ പതിനെട്ടയപ്പോ
അതെയാ ഉം ഉം ഉം പിന്നെന്ത്‌ ഐ
എങ്ങനെ
എ എപ്പഴാ കല്യാണംന്ന് പറഞ്ഞേ
ഡിസംബർ ഡിസംബറ് ഇരുപതാംന്തിക്ക്ന്ന് പറഞ്ഞിട്ട്ണ്ട്
അതെയാ ആഹ വിളിച്ചാ മതി
ആ ആ ആയിക്കോട്ടെ പിന്നെ ന്താ പ്പാത് മൂളി ചെറിയല്ലേ ബുക്ക് ചെയ്യണ്ടത് ന്നട്ട്ല്ലേ ശ് ന്ന് ന്നിട്ടല്ലേ നമക്ക് തീരുമാനിക്കാൻ പറ്റോ ആദ്യ ഓഡിറ്റോറിയം ബുക്കെയ്ത്ട ണല്ലോ പറയ
അതെ അതെ ആ അതെ ഓഡിറ്റോറിയത്തിലാ കല്യാണം അ ആഹ
വീട്ടിലൊന്നും ഇപ്പോ സൗകര്യങ്ങളില്ലല്ലോ
ഉം നിങ്ങളെ നാട്ട്ന്നന്ന്യാ
ആ ആ ആ ആ അവിടെ തന്നെ ഒരു പത്തി ഇരുപത് മിനിറ്റ് വണ്ടി ഓടിയാ മതി വണ്ടിക്ക് പോകാണെങ്കി ആഹ്
അതാണ് അടുത്താണെങ്കില് നല്ലത് ബേകം പോയിട്ട് വരാ
ആഹ് അതെ ദൂരൊക്ക് വേണ്ടച്ചിട്ടേനി ഇൻക്കാണങ്കിൽ പൊറത്ത് ന്ന് പോണങ്കിലും വര എനിക്കാണങ്കില് ദൂരയാത്ര ചെയ്താൽ പിന്നെ ചർദ്ദി തലവേദനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാ
ഉം ഉ
അട്ത്ത്ന്ന് മാണന്നുള്ള ആഗ്രഹഏനു അങ്ങനെ
ഉ ഉ ഉം ഉം ആഹ ശരി ശരി